ഹലോ
കേക്കാമോ
ആഹ കേൾക്കാൻ പറ്റുന്നുണ്ട് പറഞ്ഞോളൂ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം
സുഖം ആ അവിടെയോ?
ഇവിടെയും സുഖമായിട്ടിരിക്കുന്നോ ഫുഡ് ഒക്കെ കഴിച്ചോ
ആഹ് കഴിച്ചു കഴിച്ചു. നഗരവൽക്കരണത്തെ കുറിച്ച് എന്താ തോന്നുന്നത്
ആ എന്തെങ്കിലും ഒന്ന് തോ തോടങ്ങി വെക്കാമോ
ആഹ് ഇപ്പം എ വെച്ചാ ഇപ്പം ഗ്രാമപ്രദേശങ്ങളൊക്കെ ഇപ്പം വയലുകളളൊക്കെ ഇടിച്ച് നികത്തി കൂടുതലവിടെ ബിൽഡിങ് കെട്ടുന്നു ഗ്രാമങ്ങളെയെക്കെ നഗരവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ
അതെ അതെ
അപ്പം എന്താ തോന്നുന്നത്
ആഹ് എനിക്ക് കൂടുതലും തോന്നാന്ന് പർഞ്ഞാല് നമുക്കിപ്പോ പാടങ്ങളൊക്കെ നമ്മള് റയറായി ല്ലേ കാണുന്നത്
ഉം ഉം
അവിടേക്ക് എല്ലാം പുതിയ പുതിയ ബിൽഡിങ്ങുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം ആഹ് പുഴകളൊക്കെ ആണെങ്കിലും ന കുഞ്ഞു കുഞ്ഞഞ് തോടുകളൊക്കെ ആണെങ്കിലും അതൊക്കെ ഒരുവിധം ഉള്ള സ്ഥലങ്ങളിലൊക്കെ നികത്തി വരുന്നത് കാണുന്നുണ്ട് ഇല്ലെങ്കി അവിടുന്ന് മണലെടുക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രകൃതിയുടെ ആ ഒരു മനോഹാരിതയെ തന്നെ മാറ്റുന്നതായിട്ട് തോന്നിട്ട്ണ്ട്
അതെ ഇപ്പൊരു പത്തിരുപത് വർഷം മുമ്പ് ഉള്ളൊരു സ്ഥലൊക്കെ ഇപ്പൊ നോക്കി അതൊക്കെ ക്കെ ഇടിച്ചു നികത്തിയാണ് ഇപ്പം വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ നിക്കുന്ന സ്ഥലമായി മാറിയത് അവിടൊക്കെ ആ വയലുകളൊക്കിടിച്ച് നികത്തി അവിടെക്കെ എന്താണ് വലിയ ബിൽഡിങ്ങുകളും അത കുന്നുകളൊക്കെ ആ ചതു ഇതാക്കി ഓരോരോ ഇത് ഏഫ് നിർമ്മി ഇന്നത്തെ പ്രകൃതിയിത്തന്നെ വലിയ വിപ
അതെ അതെ നമുക്കിപ്പം ചുറ്റുപാടും എന്താ കാടായിട്ട് കെടന്ന സ്ഥലങ്ങളൊക്കെയാണെങ്കിലും നമ്മള് വെട്ടിത്തെളിച്ച് അവിടെ എന്തെങ്കിലും കൃഷി പോലുള്ള കാര്യങ്ങളല്ല ആഹ് മനുഷ്യന്റെതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് യൂസെയ്യല്ലേ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മള് കൂടുതലും മനുഷ്യരെ യൂസെയ്യുന്നത് അവർക്ക് പണം ഇൺ ചെയാൻ വേണ്ടിട്ട് ഒന്നെങ്കിൽ അതെല്ലാം വെട്ടി നശിപ്പിച്ചിട്ട് റബർ വെക്കും ക്കെയാണ് ചെയ്യുന്നെ
ആഹ് അതെയതെ ഇപ്പം നഗരവൽക്കരണത്തിലേക്ക് വരുമ്പീ കളിസ്ഥലങ്ങളൊക്കെ കുട്ടികൾക്ക് ഇപ്പൊരു ഗ്രാമപ്രദേശത്താണെങ്കി കുട്ടികൾക്ക് കളിക്കാൻ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിന് ഒരുപാട് കളിസ്ഥലങ്ങളൊക്കെ അവൈലബിളായിട്ടുണ്ടായിരിക്കും വേറൊരാളുടെ പറമ്പൊക്കായിരിക്കും എങ്കിലത് കുട്ടികള് കളിക്കാനൊക്കുപയോഗിക്കുന്നു പക്ഷെ അത് നഗരവൽക്കരണത്തിലേക്ക് വരുമ്പോ അവിടെ എല്ലാം എന്താ ആ ബിൽഡിങ്ങുകൾ ഓരോന്ന് വരുമ്പോ കുട്ടികൾക്ക് കളിസ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് അവർ കൊറെം കൂടി വീട്ട്ലേക്ക് ഒത്ങ്ങി പോവാൻ കാരണമാവുന്നുണ്ടെന്ന് തോന്ന്ന്നു
ഇപ്പൊ കുട്ടികൾക്കൊന്നും കളിക്കാൻ സ്ഥലങ്ങളില്ലല്ലോ അങ്ങനത്തെ
ഉം ഉം
ആഹ് എൻക്ക് തോന്നുന്നു. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ വീട്ട്ല് തന്നെ ആയിരിക്കും അവര്ടെ സ്ഥലം
ആഹ് അവര് വീടില് ക്ക് മാത്രം ഒത്ങ്ങി പോകുന്നുണ്ട് ഇപ്പൊ എല്ലാരു ഫോണ്ല് ക്കും വീട്ടിലേക്കും എന്താ ഒരു സഹകരണം ഇല്ലാെ കു കുട്ടികള് പേരൻസൊക്കെ ങ്ങനെ വിടാനും മടിക്ക്ന്ന്ണ്ട് പൊറത്തേക്കൊക്കെ വിടാൻ കളിക്കാനക്കെ പക്ഷെ ഇപ്പം കുട്ടികൾടെ ഫാറ്റൊക്കെ കൊറയാൻ അവര്ടൊരു ഫിസിക്കൽ ആക്ടിവിറ്റിന്ന് പറയുന്നെ ഭയങ്കര ഇമ്പോർ ന്റായിട്ടുള്ളൊര് കാര്യാണ് കുട്ടികള്ങ്ങനെ കളികളിലൊക്കെ ഏർപ്പെട്ന്നത് അവറ്ടൊര് ഡ്രഗ്സെക്കെ യൂ ഇപ്പം ഫിസിക്കലാ വി ടി സി ഭയങ്കരമായിട്ടുള്ള ഒരാള് അവരുടെ ഡ്രഗ്സ് യൂസ് അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നത് കാ! ! ! ! ! ! ! ! ! ! കൊറവാണ്
അതെ
ഒന്നും ഇല്ലാതിങ്ങനിരിക്കുന്ന കുട്ടിയാണ് അതിലോട്ടൊക്കെ പോവാൻ സാധ്യത അ അല്ലാതെ ഫിസി ഒരിക്കല് ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആള് അതൊക്കെ യൂസിംഗ് കോറവായിരിക്കും
തീർച്ചയായ്ട്ടും ഇപ്പം നമ്മടെ ആവശ്യ ആണല്ലോ ഇപ്പൊ ഡ്രഗ്സ് യൂസ് ചെയ്യണോ യൂസ് ചെയ്യേണ്ടായോ പിന്നതുപോലെ നമ്മുക്കുണ്ടാവുന്ന നല്ല ഫ്രണ്ട്സ് അതും ഒരിമ്പോർട്ടന്റ് ഘടകമാണയിനാത്ത്
ഉം ഉം
നമ്മുടെ ആഹ് ഒര് സർക്ക്ള് ശരിയല്ലെങ്കില് ചെലപ്പോ നമ്മള് മോശകാന്ള്ള ചാൻസ് കൂട്തലായിരിക്കും
ആഹയിരിക്കും എങ്കിലും എന്താണ് ഈ എന്താ ഫിസിക്കലി ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും അവരിപ്പം അങ്ങനെ ഹെൽത്തിനിമ്പോർട്ടൻസ് കൊടുക്കുമ്പോ ഇങ്ങനത്തുള്ള മദ്യവും മയക്കുമരുന്നൊക്ക് യൂസ് ചെയ്യ അവർക്ക്! ! ! ! ! ! ! ! ! ! കുറവായിരിക്കും ഒരു മൈൻഡ് കുറവായിരിക്കും ഇപ്പം അയ്യോ ഹെൽത്ത്
ഒരു ഫീൽഡ് പോകുന്നവർക്കാണെങ്കില് അതെ അതെ തീർച്ചയായിട്ടും
ഉം പിന്നീട് ഈ അതെപോലെ ഈ നഗരവൽക്കര്ണൊക്കെ വരുമ്പൊ അയൽപ്പക്കത്തേക്കുള്ള ഒരു സഹകരണൊക്കെ കൊറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്
അതെ അതിന് മെയിനൊരു കാരണം കളുണ്ട് കാരണം പണ്ടുള്ള കാലഘട്ടങ്ങളിലായിരുന്നെങ്കില് മ തില് കാര്യങ്ങളൊന്നും നമുക്ക് വീടുകളില് കാണാൻ സാധിക്കില്ല പക്ഷെ ഇപ്പെന്ന് പറഞ്ഞാലും മതിലില്ലാത്ത വീടുകള് ചുരുക്കാണ് അതൊരു മെയിൻ ഫാക്റ്റ്ണ്
ആണാണ് ണ്
ഈ ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് നമ്മളിപ്പം എന്താ മതിലിട്ട് ഗെയ്റ്റൊക്കെയിട്ട് പൂട്ടി നമ്മുടെ വീട്ടില് നമ്മളൊതുങ്ങിയിരിക്കും
ഉം ഉം പ്രൈവസിക്ക് ഇപ്പോ എല്ലാരും ഭയങ്കരമായി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നെന്ന് തോന്നുന്നു
അതെ ഇപ്പം നമ്മളിപ്പോ വീട്ടിലാണെങ്കിൽ പോലും ഒരു ഫോൺ കൊണ്ട് നമ്മൾ ഒരു റൂമിൽരിക്കാനേ ആഗ്രഹിക്കുള്ളൂ ഇപ്പ നമ്മ്ടെ പേരൻസിന്റെ അടുത്തെന്നെ സംസാരിക്ക്ന്നത് കൊറവായിരിക്കും
ഉം അയെ
വീട്ടില് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിക്റ്റേഷൻ കൊറയുന്നുണ്ട് നമ്മ്ടെ ഒപ്പീനിയൻ അവരറിയ്ന്നില്ല അവരുടെ കാര്യങ്ങളൊന്നും നമ്മളറിയുന്നില്ല അതിന്റെതായ പ്രശ്നങ്ങളൊക്കെ വരും
അതിപ്പോ ഒരു നാട്ടിൻ പ്രദേശത്ത ആകുമ്പം മിക്കവാറും ആഹ് ഒരു നല്ലൊര് പരിധി വരെ എല്ലാവരേം അറിയാരിക്കും എല്ലാരോടും സഹകരണവും എല്ലാവരുഒരു ബന്ധുക്കളെ പോലെ റിലേറ്റീവ്സിനെ പോലൊക്കെയായിരിക്കും അയൽക്കാരത്ത് അയൽ അയൽ അയൾ ത്തുള്ളവരൊക്കെ പക്ഷേ ഇപ്പൊരു നഗരത്തിലേക്ക് വരുമ്പോൾ ചെലപ്പോ അപ്പുറത്താരാ താമസിക്കുന്നതെന്ന് പോലും അറിയ ഇല്ലല്ല. അവര് സ്വന്തം കാര്യം നോക്കുന്നു പോകുന്നു. മറ്റ്ള്ളവര്ടെ ഇതിലൊന്നും എടപെട്ന്നില്ല
അതെ
എന്ന്
ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സമൂഹത്തിലെ കുട്ടികൾക്ക ഇപ്പം വീടിന്റെ അപ്പുറം നി നിക്കുന്ന ആരാണ് അല്ലെങ്കിൽ അവിടെ ആരൊക്കെയുണ്ട് ആരാ താമസിക്കുന്നത് എന്ന് പോലും അറിയണംന്നില്ല ഇപ്പൊ നമ്മുടെ വീട്ടിലീവൻ ഒരു വണ്ടി വന്നാപോലും പണ്ടുള്ള സമയത്തൊക്കെയാണെങ്കിൽ ആൾക്കാര് ശ്രദ്ധിക്കും അവര് തെര മര വന്ന യെന്തിനാ വന്നത് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടല്ലോ നമ്മള് തനിയൊക്കെ ആണെങ്കില്
ഉം ഉം ഉം
പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനൊന്നുല്ല ആരും അങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധി യ്യാറില്ലെന്നാണ് എനിക്ക് തോന്ന്ന്നത്
ഉം ഇപ്പോഴത്തെ കുട്ടികൾ തോന്നിയ പ്രൈവസി ഇഷ്ടപ്പെടുന്നവരും ആണെന്ന് തോന്നും മ മറ്റുള്ളവര് നമ്മുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല അതവരറിയേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ചിന്താഗതിയുള്ള കുട്ടികളാണ് പ്രൈവസിക്കിമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാര്യാണ്
അങ്ങനെയുള്ള ലൈഫാണ് കൂടുതലിഷ്ടം എനിക്ക് തോന്നുന്നു സിറ്റി ലൈഫ് ആണോ അതോ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള ആ ഒരു രീതിയാണോ ഫോളോ ചെയ്യാൻ ഇഷ്ടം
എനിക്ക് സിറ്റി ലൈഫാണ് കൊറച്ച്കൂടി ഇഷ്ടം കാരണം നമ്മക്ക് എന്താണിപ്പഴും ഏ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസൊക്കെ എപ്പഴും തരുന്നത് ഇപ്പൊരു ജോബോപ്പർച്യൂണിറ്റി ആയാല് അല്ലെങ്കിൽ വാഹനങ്ങളുടെ സൗകര്യം എല്ലാം ഉള്ളത് സിറ്റിയിലാണ് ഇപ്പൊ ഞാൻ കറണ്ട്ലി താമസിക്കുന്ന ഒരു നാട്ടിൻപുറത്താണ് പക്ഷെ ഇപ്പോ എനിക്ക് അങ്ങനെയൊ ഒരു ലൈഫാണ് ഇഷ്ടം
അതെ ഇപ്പൊ ചിലപ്പം സിറ്റി ലൈഫ് ഒക്കെ ആണെങ്കിൽ നമ്മള് ബിസി ആയിരിക്കും നമ്മ്ളെന്തെങ്കിലും കാര്യത്തില് എൻകേജ്ടായിരിക്കും. ഇപ്പഴുള്ള കുട്ടീളൊക്കെ ചിന്തിക്ക്ന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു അവർക്ക് ഏണിങ്സ് ഉണ്ടാക്കണം അവർക്ക് വിളിക്കണം അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവണം എന്നുള്ളതൊക്കെ നമ്മുടെ നാട്ടി പുറങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് അല്ലേ സംഭവിക്കുന്നത്
ആണാണ് ഇപ്പഴെ കുട്ടികളി ഇപ്പൊ അവര് ആഹ് നമ്മളൊക്കെ ഇപ്പത്തെ കുട്ടികള് എന്ത ഒരു നൈറ്റ് ലൈഫ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പൊ അങ്ങനെയൊക്കെ പോകണം ന്നാ ആഗ്രഹിക്ക്ണെ ഇൻക്ക്പ്പം സിറ്റീയിലൊക്കാവുമ്പ അവടെ ഫുൾ ടൈം ഓണായിരിക്കും നമ്മക്ക് പോവാനും എൻജോയ് ചിയ്യാനും എൻജോയ് ചെയ്യാനൊക്കെ കൂടുതൽ നല്ലത് സിറ്റിയ ആാണ് പക്ഷെ അതേപോലെ കോസ്റ്റിലി ആണ് ചെലവ് കൂടുതലും ആണ്
ആ അത് നമ്മുക്ക് സ്വന്തമായിട്ടൊരു വരുമാനമുണ്ട് ഇല്ലെങ്കിൽ പാർട്ടെയ്മായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ സിറ്റി ലൈഫ് അടിപൊളിയാണ് അല്ലാത്ത പക്ഷം നമ്മള് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് താമസിച്ചു വരേണ്ടി വരും അതെനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു അങ്ങനെ
ഉം പക്ഷെ ഇപ്പൊ ഒരു നാട്ട്ൻപുറത്തൊക്കെ രാത്രി ഇങ്ങനെയൊക്കെ ഇറങ്ങി നടന്ന അപ്പം ഇങ്കെ പല ചർച്ചകളും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നാട്ടുകാരിം കൂടി നമ്മള് നോക്കണം. നമ്മ്ടെ ഇഷ്ടം നോക്കുമ്പൊ. അവരെം കൂടി പരിഗണിക്കേണ്ട ഒരവസ്ഥയാണ്. അവരിങ പക്ഷെ സിറ്റിയിലൊക്കെ ആകുമ്പം ആഹ് നമ്മ്ടെ നമ്മളെ ജഡ്ജീയ്യാനൊ പൊറത്ത്ന്നാരൊന്നും വരത്തില്ല നമ്മ്ടെ പ്രൈവസി ഉണ്ട് സത്യത്തി അത്യാവശ്യം പ്രൈവസി ഉള്ളതാണ് മറ്റുള്ളവരു കാര്യത്തിലേക്ക് ഒരുപാട് കയറി ഇടപെടേണ്ട ആവശ്യം ഇല്ല അയൽപക്കം എന്ന് പറഞ്ഞാല്
അതെ എനിക്ക് അതാണ് ഞാൻ എടുത്തു പറഞ്ഞ കാര്യം പണ്ടൊക്കെ ആണെങ്കിൽ ഒരു വെക്കേഷൻ വരുമ്പം നമ്മളെല്ലാരുനും വീട്ടിൽ പോകും ഇില്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്ത് പോകും കുട്ടികളു ആയിട്ട് കളിക്കാൻ പോകും പക്ഷെ ഇപ്പം. ഏഹ് വെക്കേഷനാണെങ്കില് കുട്ടികള് എൻക്ക് തോന്നുന്നു അങ്ങനെ പോ ഒന്നങ്കിൽ ഫാമിലി ആയിട്ടോ ഇല്ലെങ്കിൽ അവടെ കുറ ഫ്രണ്ട്സായിട്ട് മാത്രം എവിടെങ്കിലും ഒക്കെ പോയി അടിച്ചു പൊളിക്കുക തിരിച്ച വരിക ഡ്രഗ്സ് യൂസ് ചെയ്യുക ഒ ഏജിലുള്ള കുട്ടികളൊക്കെ
ഉ ഉം
അവർക്കാ ഒരു കുട്ടിക്കാലം തിരിച്ച് കിട്ട്ന്നില്ലല്ലൊ
ഉം ഉം പണ്ടത്തെ അപേഷ്ച്ച് പണ്ടൊക്കൊര് വെക്കേഷനാവുമ്പൊ. എല്ല ആഹ് പരിസരത്ത്ള്ള മൊത്തം കുട്ടീളും കൂടെ ഒത്ത് ചേരുന്ന ഒരു സ്ഥലം കാണും അവിടെ എല്ലാരും ഭയങ്കര കളി ഓണ ആയാപ്പോലും വെക്കേഷൻ ആയാല എല്ലാരും ഊഞ്ഞാാലിട്ട് കളി അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം കുട്ടികളെന്താ ഒന്നെങ്കിൽ തൊട്ടപ്പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ കുട്ടീകളായിട്ട് മാത്രം. അങ്ങന മാത്രം അവര് ചുരുങ്ങി പോകുന്നു പൊറത്തേക്ക് വീട്ന്നില്ല കുട്ടീളെ. അവർക്ക് ഒരവസ്സരല്ല
അതെ എങ്ങനെയാണ് ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണോ നമ്മളിപ്പം ആഹ് ഒന്നാം ക്ലാസ് മൊതലെ ഇപ്പം ഇത്ര ഏയ്ജിലായി അപ്പം നമ്മള് പഠിച്ചു വരുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാവും അതൊക്കെ കീപ്പ് ചെയ്യാൻ് ആഗ്രഹിക്കുന്ന ആളാണ് അവരുമായിട്ടൊക്കെ കോൺടാക്ട് വെക്ക. അങ്ങനൊക്കെള്ള മൈൻ സെറ്റുണ്ടൊ
കോൺടാക്ട് എല്ലാരുവായിട്ടുണ്ട് എല്ലാരും കാണുമ്പം ആഹ് ഒര് സൗഹൃദം കാണിക്കാറുണ്ട് പഷെ എന്ന് വിചാരിച്ച് ഏറ്റവും എന്ന് വെച്ചാൽ കുറച്ച് അടുത്ത ഫ്രണ്ട്സിനെയാണ് എപ്പോഴും കീപ്പ് ചെയ്യുന്നത്ന്ന് വെച്ചാ എപ്പോഴും നമുക്ക് എന്ത് ഒരു ആവശ്യത്തിനും ഇപ്പൊ ഒരുപാട് ഫ്രണ്ട്സിിനന് എല്ല ഫ്രണ്ട്സിന് ഇപ്പം നെഗറ്റീവ് ആയിട്ടുള്ളവര് അങ്ങനെ സംഭരിച്ച് നിക്ക്ന്നതിലും നല്ലത് എല്ലാവരുമായിട്ട് കമ്പനിയൊക്കെയാണ് എല്ലാവരും കാണുമ്പോ ഹൈ മെസ്സേജ് ഒക്കെ ഇടും അങ്ങനെയൊക്കെ ഹൈ വേ ബന്ധം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഏങ്കിലും എപ്പോഴും കൂടെ ഇങ്ങനെ ചേർ തീർത്ത്ന്ന വളരെ ചുരുക്ക ആൾക്കാരാണ് എപ്പഴും നമ്മക്ക് അത്രത്തോളം നല്ലരു ഫ്രണ്ട്ഷിപ്പാണ് കീപ്പ് ചെയ്യാൻ ഇഷ്ടം
അതെ ഇപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ വിളിച്ചാൽഓ ടി വരുന്ന ഒരു ഒരാളായാലും രണ്ടു പേരായാലും മതി
ഫ്രൺഷിപ്പിലും ഇപ്പം ഒര്പാട് മാസ്ക്കിട്ന്നവരുണ്ട് കാണുമ്പൊ ഭങ്കര ഇതും അപ്പൊ നമ്മൾ അങ്ങനെ തിരിച്ചറിയണം നമുക്ക അതൊരു ഇതൊക്കെ വരുമ്പോഴായിരിക്കും അപ്പം
അതെ അതെ എനിക്ക് തോന്നുന്നു നമുക്കൊരു മോശം സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മുടെ കൂടെ ആരുണ്ട് നമുക്ക് ഫുൾ സപ്പോർട്ട ആയിട്ട് നിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും അതിപ്പം സൗഹൃദത്തിലായാലും റിലേഷൻഷിപ്പിലായാലും എനക്ക്ങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്
ഉം ആണാണ് അപ്പൊ കൂടെ നിന്ന ഇങ്ങനെ ഇതാക്ക്ന്നതില് നല്ലത് നമ്മ്ടെ കൂടെ എപ്പഴും നമ് നല്ലതിന് അങ്ങോ കുട്ടിയോട്ട് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്ഷിപ്പാണ്
അതെ അതെ തീർച്ചയായിട്ടും
ഉ എങ്ങനെയാണ് താങ്കളുടെ ഒപ്പീനിയൻ
അതെ ഞാനു അതാണ് പറഞ്ഞത് ഇപ്പം നമ്മ്ടെ ഒരു മോശം സമയത്ത് കൂടെ നിക്കുന്ന ആളെ ചേർത്ത് നിർത്തണംന്നാണ് ആഗ്രഹം എനിക്ക് അങ്ങനെ ഒരുന്ന് ഒന്ന് രണ്ട് വേറെ എന്റെ ലൈഫില് അങ്ങനത്തൊരു സിറ്റുവേഷനില് കൂടെ നിന്നിട്ടൊള്ളു അപ്പോ നമ്മളും ആ ഒരു രീതിയിലേ തിരിച്ചു നൽക്കുള്ളൂ എനിക്കിപ്പം എൻ്റെ ഒരു ഓവ് വ്യൂ പോയിന്റ്ലന്ന് വന്ന എന്റെ കൂടെ ആരാണൊ നിക്ക്ന്നെ അവരെ ഞാൻ സപ്പോർട്ടീത് നിക്കും എനിക്കൊര് ബുദ്ധിമുട്ട് വരുമ്പൊ എന്റെ കൂടെ ആരാണൊ സപ്പോർട്ടീത് നിക്ക്ന്നെ അതുപോലെന്നെ ഞാനും തിരിച്ച് നിക്കും. എന്നെ ഈവൻ മൈന്റീയ്യാത്ത ഒരാളാണെങ്കി ഞാൻ പിന്നെ ആഹ് ഒര് ഫ്രൺഷിപ്പിന് യാതൊരു വാല്യു കൊട്ക്കില്ല
ഏഹ്
ഇത് ബ്രേക്ക് ഇട്ടാൽ ബ്രേക്ക് ഇട്ടതാണ് പിന്നെ എന്തൊ സിറ്റുവേഷൻ വന്നാലും എനിക്കത് പഴയ പോലെ അക്സെപ്റ്റ് ചെയ്യൻ പറ്റത്തില്ല
ഉം ഇഞൊന്ന്പ്പൊ കോളേജ് ടൈമില്ള്ള ഒര് ഫ്രൺഷിപ്പാണ്. കോളേജ് ടൈമെന്ന് പറയുമ്പൊ എല്ലാടൊം. ഫ്രണ്ട്ഷിപ്പായിരിക്കും നമ്മളങ്ങോട്ട് അങ്ങട്ടോയാലും ഇങ്ങോട്ടായാലും എല്ലാ അറിയുന്ന ആൾക്കാര് പക്ഷെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോളേജ് കഴിഞ്ഞു കുറെ വർഷം കഴിയുമ്പൾ കുറഞ്ഞു കുറഞ്ഞു വരും
അതെ
എല്ലാരും അവരരുടെ തിരക്കുകളിലും ബിസ്സി അങ്ങനെ ആ ഒരു ഇപ്പൊ കോളേജ് ഗ്രൂപ്പായാലും അപ്പൊ ഭയങ്കര ആക്ടീവായിരിക്കും. പിന്നെ കൊറെ വർഷം കഴിയുമ്പൊ അത് ആക് ടീമും അങ്ങനൊന്നുംമല്ല എല്ലാവരും അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ബിസി ഒക്കെ ആയിരിക്കും
അതെ അതെ തീർച്ചയായിട്ടും
നമുക്ക് കോളവസാനിപ്പിച്ചാലൊങ്കി
ഓക്കെ അവസാനിപ്പിക്കാം